ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്.
ആഹ് എന്തെക്കെണ്ട് വിശേഷം?
ആഹ് സുഖംതന്നെ അവടെയോ?
ഓഹ് സുഖം ങ്ങനെ പോണ്.
ആഹ്
ഉം മഴ ഏഹ് ഇല്ല മഴ ഇപ്പെല്ല ഇപ്പൊരു മൂടലാണ്.
ആഹ് ഇവടെ നല്ല വെയിലാ.
ആണ്ല്ലേ ഇന്നലെ ണ്ടേന്നോ മഴ ഇന്നലെ മഴണ്ടേന്യോ?
ഇന്നലെ രാത്രി ങ്ങാനും പെയ്തോന്ന് ഏഹ് സംശയണ്ട്. ഏഹ് ഓർങ്ങി പോയോണ്ടർഞ്ഞില്ല.
ആഹ് ആഹ് ഇല്ലല്ലേ ഞങ്ങ ഇന്നലെ ഞങ്ങക്ക് ഇന്നലെ പെര്ന്നാളേനിവടെ ഞങ്ങളെ ബലിപെരുന്നാളേനി അപ്പൊ ആഹ് ഞങ്ങക്ക് രാവിലെവടെ നല്ലൊരു മഴ പെയ്തേ അപ്പൊ ആഹ് അപ്പ ഞങ്ങള് വിചാര്ച്ച് ഇന്നത്തെ പെര്ന്നാളങ്ങ് കൊളായി വിയാര്ച്ച് മ് പോവാനേ ഒരു സ്ഥൽത്ത്ക്ക് വേറെ ത്ത്ക്ക് പോണന്ന്ണ്ടെങ്കി നല്ല കാലാവസ്ഥ വേണല്ലോ മഴത്തായാല് അമ്മക്കൊന്നും എറങ്ങാൻ തോന്നൂല്ലല്ലോ.
ആഹ്
ആഹ് അപ്പൊപിന്നെ പക്ഷേ ഇല്ലാട്ടോ പിന്നെ ആ അപ്പഴ് ഇച്ചിരി നേരം ഉള്ളേനി ആ മഴ നന്നായിട്ട് പെയ്ത് അങ്ങട് തോർന്നു അതാ മഴയേ
ആഹ്
ആഹ് ആ പിന്നെ പിന്നെമ്മക്ക് പോക്ക് മൊടങ്ങും പിന്നെ പോവുന്നനേരൊക്കായപ്പോ നല്ല കാലാവസ്ഥയി ഉം ന്നിട്ട്ന്താ ഫുഡ് കയിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് ആഹ് ഓ കഴിച്ച് കഴിച്ച്
ആഹ് അതെയതെ ആഹ് എന്ത് സ്പെഷലിണ്ടേനിന്ന്
ആഹ് ഇന്നലെ ബി ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പ അതായിരുന്നു തന്നു വിട്ടത്
എങ്ങനെ
ഇന്നലെ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയതേ അപ്പ അത് ഏ ചൂടാക്കിട്ട് ഇന്നലെ ആഹ് അപ്പത് ചൂടാക്കിയിട്ട് ഇന്ന് തന്ന് വിട്ട്
ഹലോ അതെല്ലോ ല്ലേ ആഹ് ആഹ് ആഹ് അയിശരി ആ ഇവിടെ ഇന്നും ഉം ഈ സ്പെഷ്യല് ഇന്ന് ബിരിയാണി ഉച്ചക്ക് ബിരിയാണിണ്ട് പക്ഷെ വീട്ടിൽ അല്ലട്ടോ ഞങ്ങക്ക് ഇന്നൊരു ചെറിയൊരു പരിപാടില്ലേന് ങ്ങളെ മൂത്താപ്പ അമ്പോൻ
അയിശരി
അപ്പൊ ആ ആ ഒരു പരിപാടി ഇണ്ടേ ഇന്ന് ഉച്ച ക്ക് അപ്പൊ ഞങ്ങള് അങ്ങ് അവിടുന്ന് അവിടുന്ന് ഫുഡ് കയച്ചിപ്പ ഇങ്ങനെ ഞങ്ങള് വീട്ടിക്ക് ഇറങ്ങി ഇങ്ങനെ വന്നോണ്ട് ഇപ്പൊ ഫ്രീ ആയി
ആഹ് ആഹ് ആഹ് ആഹ്
മൂത്താപ്പാന്റെ പരിപാടിന്റെ സമയത്ത് ഇല്ലേ ഫുഡ് ബിരിയാണി ഇന്നലെ ഞങ്ങക്ക് ബിരിയാണി എന്നും ബിരിയാണി ഇന്ന് പെരുന്നാളല്ലേ നിയോ അപ്പൊ ബിരിയാണി
ഇങ്ങളാണോ ഒണ്ടാക്കിയേ
ഏഹ് എങ്ങനിപോ ഇപ്പ നേരാവുവോവീട്ടിലൊക്കെ എത്തണെങ്കില്
ആഹ് അഞ്ചരക്കാണ് ഇവിടെ കൈയ്യ
ഹലോ
അച്ചരക്കാണ് ഇവിടെ കഴിയ
ആഹ് അശരി അശരി അങ്ങനല്ലേ ആ അപ്പൊ കഴിഞ്ഞ് വീട്ടിലെത്തണെങ്കി ഒരുപാട് നേരം ആവൂവാരിക്കൂല്ലേ
ആറര ആറര ഏഴണി
ആഹ് ഇനി അപ്പ എങ്ങനെ ചോറൊക്കെ എന്താ ചെയ്യ ഇനി രാത്രിക്കേക്കില്ലേ
രാത്രിത്തേക്ക് ഞാൻ വരുമ്പത്തേന് മാമ്മി വെച്ചിട്ടുണ്ടാകും ചോറ്
റൈസ് ആ ഓ അയിശരി അയിശരി ആ ഉം ഞങ്ങ ക്ക് പിന്നെ അപ്പ രണ്ടും ആയിശരി ആഹ് ആഹ് ആഹ് രണ്ടു നേരം ഫുഡ് ഇങ്ങള് രണ്ടു നേരം ആയിട്ട് വെക്കല് തന്നെയാണ് അല്ലേ രാ ത്രികക്ക്ളളത് വൈകുന്നേരവും ഉച്ചക്കേക്കിള്ളത് രാവിലെ അങ്ങനെ രണ്ടു നേരം വെക്കല്ല ചോറൊക്കെ
അല്ല അല്ല ഒരു നേരം തന്നെയാണ് ഇനി ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വെക്കുള്ളൂ വൈയ്യുന്നേരം
അത്ശരി ആ ആ ഞങ്ങളും അങ്ങനെ തന്നെ
ആഹ്
ആഹ് ആഹ് രാവിലെ ഒരു ഒന്നായിഡ് വെപ്പാവും ഞങ്ങക്ക് ഇവിടെ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഇതുപോലെ രണ്ടു നേരത്തെ വെപ്പാ ഇനി അപ്പ പിന്നെ ഇപ്പ പിന്നെ നമുക്ക് വിറകില്ല പിന്നെ വിറക് ഇപ്പോ ഹോട്ടലാൻഡൊക്കെ ഗ്യാസ് ഇല്ലാത്തോണ്ട്
അതെ അതെ ഓ അയിശെരിയാ
അപ്പൊ പിന്നെ ഇച്ചിരി പ്രയാസം വരുംന്ന് കണ്ടപ്പം പിന്നെ അവിടിമ്മാ പറഞ്ഞ് നമുക്കിന്നാല് ഒരു നേരം ഇനി ചോറ് വെ ക്കാം രണ്ടു നേരത്തിനില്ലാതെ ഒരു നേരം ആക്കി ഇങ്ങാണ്ട് വെക്കാം അപ്പൊ രണ്ടു നേരം വെള്ളം തെളച്ച് അരി വെന്ത്
ആഹ് അത് ഭയങ്കരം പാടാണ് ആഹ് ഉം അതെ അതെ അയിന് നേരം ഒരു നേരത്തെ ആഹ് അരി കൂടു
അപ്പൊ പിന്നെ നമ്മുക്ക്
ഉം
എന്നാപിന്നെ കുറച്ച് ചൂടു ഉണ്ടായിക്കോളൂ ചൂട് ചൂടിന് വേണ്ടി രണ്ട് നേരത്ത് വെക്കും
ഉം അതെ അതെ
അങ്ങനെ രണ്ടു നേരത്തെ ചോറ് നമ്മൾ ഒരുമി ഒരുമിച്ച് വെക്കും
ആഹ് ആഹ് ആഹ്
ഉം
ലേറ്റായി ഇടക്കെടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട് ആഹ് ഹലോ എട മുറിഞ്ഞു മുറിഞ്ഞു പോവാണ്
എടക്കിടക്ക് കട്ട ഒരു മുറിഞ്ഞ് മുറിഞ്ഞ് കേക്കണ്ടില്ലേ ആഹ് അതെ അതെ ഇവടെ ഉണ്ടാ പ്രശ്നം എങ്ങനെക്കെ ഒരു ക്ലിയർ ആവാതെ
അതന്നെ ഇടക്ക് ഇങ്ങനെ സ്റ്റക്ക് ആയ പോലെ ഫുള്ള് കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേക്കണുണ്ട് അയിന്റെ എടേലൊരു ഒരു എന്താ പറയാ
എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങള് പറയുന്ന പക്ഷെ ഞാൻ ഞാൻ പറയണ കേൾക്കണില്ല അല്ലേ ഇടയ്ക്ക്
ഇല്ലില്ല
ആഹ്
എക്കങ്നുണ്ട്
ആഹ് ഞാൻ പറ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ പറയണത് കേൾക്കുന്നില്ല ഉം
അപ്പൊ ആഹ് ഒരു ഇത് ആഹ് ഒരു കേക്കായിക ഇങ്ങനെ നമുക്ക് മറുപടി പറയണന്നുണ്ടങ്കിൽ എന്താ അവിടുത്തെ പർണത്
ആഹ് അതാണ് ഞാനിവിടെക്കെടന്ന് പറയുന്നുണ്ട് മറു പക്ഷെ കേക്കാഞ്ഞിട്ടാ
ആഹ് ആഹ് പിന്നെ ഇനി സ്കൂളൊക്കെ തുറന്ന മദ്രസ് സ്കൂളൊക്കെ തുറക്കാനായല്ലോ മക്കളൊക്ക ഉണ്ടോ കല്യാണം കഴിഞ്ഞണ് ഒന്നിയാ ഉണ്ടോ
കല്യാണം കൈയ്ച്ചി ട്ടില്ല
ഇല്ല അല്ലേ ആഹ് ആഹ് എന്റെ കല്യാണം കൈയ്ഞ്ഞ് രണ്ട് മക്കള്ണ്ട് ട്ടോ എനിക്ക്
ആണല്ലേ ആഹ്
ആഹ് മാ ഇഞ്ഞിയിപ്പോ മക്കള് സ്കൂൾ ഞങ്ങക്ക് ഇവിടെ പരിചയ സ്കൂള് തൊറക്കാനായി ആഹ്
ആഹ്
ഞങ്ങക്ക് പെരുന്നാക്കതും പിന്നെ സ്കൂൾ തൊറന്ന വേറെ സ്കൂൾ ബാഗ് ബുക്ക് കൊട വാട്ടർ ബോട്ടിൽ പറഞ്ഞിട്ട് വേറെ ചെിലവുകൾ രണ്ട് ചെിലവുകൾ ഒപ്പാണ് ഇപ്രാവശ്യം വന്നേ
ആഹ് അത് ശരി
കൊഴപ്പൊന്നുല്ല ഏതലിപ്പോക്കെ
ഒക്കെ വാങ്ങീല്ലേ
നല്ലത ഓ വാങ്ങിട്ടില്ല ഞാൻ വാങ്ങണം എന്നുണ്ടെങ്കി ഇപ്പോ സ്കൂൾ നോട്ട്ബുക്ക് ബുക്കൊക്കെ വാങ്ങണമുണ്ടെങ്കിൽ ടീച്ചർമാർ പറയും നമുക്ക് ഏത് സൈസില് നോട്ട്ുക്കാണ് വേണ്ടതെന്ന ള്ളത് ചിലപ്പോ നമ്മള് ആദ്യം വാങ്ങി പോയാൽ ഇപ്പൊ നമ്മള് വിചാരിച്ച ടീച്ചറ് വിചാരിച്ച സൈസ് ആവൂല്ലേ നമ്മള്ക്ക് അപ്പൊ പിന്നെ ടീച്ചർ പറഞ്ഞതിനനുസരിച്ച് വാങ്ങാ വിചാരിച്ച ആഹ് വര ള്ളത് വര ഇ ഇല്ല ആഹ് അപ്പൊ പിന്നെ അത് പറഞ്ഞ പറഞ്ഞന്റേഷം വാങ്ങാന്ന് വിചാരിച്ച് നിങ്ങക്കിങ്ങനെ അവിടെ ടൗണെക്ക അടുത്താണോ വീടിനടുത്താണോ ടൗണൊക്കെ
ആഹ് അടുത്തന്നെയാണ് ടൗണിലേക്ക് പോണങ്കില് ബസ്സില് പോണം അല്ലാണ്ട ന്നെ ഞമ്മ സ്ഥലത്തന്നെ എല്ലാതും
ഉണ്ടില്ലേ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ഞങ്ങ ആഹ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ നാട്ടില് ഉം പി ഞങ്ങളെ ഏരിയാന്ന് പറഞ്ഞത് ഒരു ഉള്ള് ഉള്ള് ഇങ്ങനെ ഉള്ള്ക്ക് കേറി പോണ അങ്ങനെ ഉണ്ടാവോല്ലോ അങ്ങനെ വന്നത് അപ്പൊ ഞങ്ങക്ക് ഉള്ളോട്ടേ ക്കാണാ അപ്പ ഞൾക്ക് എന്തെങ്കിലും വാങ്ങണംന്നുണ്ടെങ്കി തന്നെ ഞങ്ങക്ക് ടൗണി പോണം ടൗണ് പോണം ന്നുണ്ടെങ്കില് ഒരു പത്ത് പതിനഞ്ച് രൂപേന്റെ ബസ് ചാർജ് കൊടുത്തു കൊണ്ട് ഞങ്ങക്ക് ടൗണി പോണം ഊം പ്രയാസമാണ് എന്നാലും കൊഴ ല്ല ഉം ഉം എന്നാലും കൊഴ ഇപ്പെല്ല ഇതിന് മുമ്പത്തെ നപ്രത്ത് ഇത് നോക്കാണെങ്കി വളരെ പ്രയാസ ഇനി വളരെ പ്രയാസം എന്ന് വെച്ചാലേ ഞങ്ങക്ക് ബസ് കി കിട്ടാനന്നെ പോണ വഴിക്കെക്കെന്ന പോണം എന്നുണ്ടെങ്കില് ആഹ് ഇ ഇപ്പ് ഇപ്പ ഞങ്ങക്ക് അത്ര കുഴപ്പുല്ല ഇപ്പ ഞങ്ങക്ക് ഒരു അഞ്ച് മിനിറ്റാവുമ്പോ തന്നെ ബസ് പോണ റോഡിന്റെ മുന്നിലമുക്ക് എത്താ പക്ഷെ ഇതിന് മുമ്പ് മുമ്പ് എങ്ങനെണെച്ചാല് ഒരു അരമണിക്കൂറ് നേര ത്തേ ഞമ്മള് ബസ് പോണ റോഡിന ടുത്തെക്ക് യമ്മള് ചെന്ന് നടന്ന എത്തേണ്ടീനി ഏഹ് ഇപ്പ അങ്ങനെല്ല ഇ ഇപ്പോ ഒര് അഞ്ച് മിനിറ്റോണ്ട് എത്തുമ്പോ ഇപ്പോ പുതിയൊര് ബസ് വന്നതുകൊണ്ട് ഞങ്ങള് വേറെ റൂട്ടിനോട് വേറെ ബസ് വരണോണ്ട് ഇപ്പൊ കു സുഖാണ്
ആഹ്
അപ്പ ഞങ്ങളങ്ങനെ ടൗണിലവടെ പോയിട്ടു വന്നവാ
ഊം വച്ച കോട്ടയത്തോവുമ്പ എൻറ ഫ്രണ്ട്സിന്റെ വീട്ണ്ട് ചെലത് ഉള്ളോട്ടേക്ക അവരി ഇങ്ങനെ നമ്മള അവര് എന്റ വീട്ട് പോയാ നടക്കണംന്നറിയോ ബസ്സ് കിട്ടാനായിട്ട്
ആഹ് പ്രയാസാണ് ആഹ് അത് ശേലില്ലാത്തവരിക്ക് അത് ഭയങ്കര പ്രയാസാണ് ഞമ്മ ക്ക് പിന്ന അതങ്ങട്ട് തയങ്ങി പിന്നെ ഞങ്ങളവിടുത്തെ ബസ് ടൈമൊന്ന് പറയാൻ ആഹ് അതെ പിന്നെ ഞമ്മളവട ബസ് ടൈമെന്ന് പറേണെങ്കില് ഒരു ബ ബസ്സ് പോയി പിന്നെ ഒര് നാപ്പ ഒരു മിനിറ്റ് ടൈമ് അ ഡിസ്റ്റൻസ് ഇണ്ട് അടുത്ത ബസ്സിനില്ലേ അപ്പൊ ഞമ്മള് അ അത് രണ്ട് ബസ്സേ ഒള്ളൂ നാപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ് വരിക അപ്പൊ ഞമ്മള് അത്രയും നേരപ്പേ നമുക്ക് ആ പോയ ബസ് നമ്മക്ക് ജസ്റ്റ് റ്റൊന്ന് മിസ് ആയിട്ടുണ്ടെങ്കില് പിന്നെ നമ്മൾ അവിടെ നാപ്പത് മിനിറ്റ് വെയിറ്റെയ്യണ്ണ അടു ത്തബസ്സിന് വേണ്ടീട്ട് ചെലപ്പോ പിന്നെ ഓട്ടോക്കെ അങ്ങനെ ചെലപ്പോ വരും അപ്പൊ വരുവാണെങ്കില് നമ്മള് ഭാഗ്യം പോലെക്കും ചെല വന്നാ നമുക്കിൽ പോവാ അല്ലെങ്കി പിന്നെ നമ്മളാ ആ ഈ നാപ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം പക്ഷെ നമ്മളക്ക ഇങ്ങെ രണ്ട് ബസ്സൊക്കെ ആവുമ്പേ നമ്മളാ ടൈമിന് ഏറങ്ങാൻനോക്കു കുട്ടു എങ്ങാനു എന്തെങ്കിലുക്ക തട്ടിപ്പെടച്ചിലൊണ്ട് നമ്മള് വൈകിയാലായി അത്രേ ഉള്ളൂ ഊം
ടൈമിങ്ങിന് എറങ്ങോം ചെയ്യും അതൊരു ഇതാണ് അങ്ങനൊള്ളോരേയ് ടൈമിന് എറങ്ങും ചെയ്യും ഞാ എന്റെ അവിടെന്ന് വെച്ച്കഴിഞ്ഞാല് ഞങ്ങക്ക് രണ്ട് ഏഹ് റൂട്ടിലേക്കുള്ള ബസ്സ് പോകോള്ളു അപ്പ അതുകൊണ്ട് ആ ഈ ഗ്യാപ്പ് കിട്ടിട്ട് ടൈമുള്ള ബസ്സുക,,
ഇണ്ട് ആഹ് ആഹ്
അല്ലാതെ മിനിറ്റിന് മിനിറ്റിന് ബസ്സ് ഉള്ളേലും കേറാം
ഓ അങ്ങന മിനിറ്റ് മിനിറ്റ് ബസ്സെന്തായാലും നമ്മുക്ക് കൊഴപ്പെല്ല നമ്മക്ക് ആ സമയത്ത് ത്ത് പോയിട്ടില്ലെങ്കിലും പിറ്റേന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാ പിന്നെ ബസ് ബസ് ഇണ്ടെങ്കി നമക്ക് പിറ്റേത്തെ ബസ്സിന് പോയാലും മതിയല്ലോ ഇത് പിന്നെ അങ്ങനല്ലേ ഇത് നമ്മളെ ആ ടൈമിന്നനെ എറങ്ങണം
ആ എന്നിട്ടന്നെ ഞാൻ നേരം വൈക്കും മിനിറ്റിന് മിനിറ്റിന് ബസ് ഒണ്ട് പക്ഷെ എന്നിട്ടും ഞാൻ നേരം വൈകും അതാണ് പ്രശ്നം അതാണ് ഒര് കാര്യം
ആഹ് ആഹ് ആഹ് അത് ശെരി ഉം ആ എടുക്കേ സെ ചെറിയൊരു എന്താ പറയാ ഉ കേക്കായിക വെരുന്ന്ണ്ടേ ആ ഈ സംസാരത്തിൽ തോന്നിയോ അത്
ഞാൻ സംസാരിച്ച് രണ്ട്രാശ്യം ഞാൻ രണ്ട്രാശ്യം പറയേണ്ടി പറയേണ്ടി വെരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കേക്കണില്ല
ഹലോ ആ പറ പ്പ അ ചെലപ്പോ ഇപ്പൊ നമ്മളീ റേഞ്ചിന്റെ പ്രശ്നാണോ എൻക്കറിയില്ല ഇവിടെ ഇവിടെ ഫുള്ളാണ് റേഞ്ചിവ്ടെ പിന്നെ വൈഫൈ ബോക്സായോണ്ടെ ഇവിടെ ഫുൾ റേഞ്ചാ